ആ. എന്തൊക്കെണ്ട് വർത്താനം
നല്ലവർത്താനം. മ്മ് ഞാൻ എത്രയിലാണ്
ഏ എങ്ങട്ടാ യാത്ര പോണ്?
ഞാനെ വീട് ഉമ്മാന്റെ വീട്ടക്ക്വന്നക്കല്ലേ അപ്പം വീട് വരെ പോവ്വാപ്പോ. തിരിച്ചു പോവ്വാ. റിട്ടൺ പോവാ.
എന്തേ ഇമ്മാന്റെ വീട്ടില് എന്താണ് ന്ന് പരി. ഇമ്മാ ന്റെ വീട്ടില് എന്തേന്ന് പരിപാടി?
പരിപാടിന്നൂല്ല. പിന്നെ ഉമ്മ അവിടെന്ന് ഉംറക്ക് പോവാണ് അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിട്ട് പോന്നതേയില. രണ്ടീസായി പോയിട്ട് ഇപ്പൊ തിരിച്ച് പോവാ. ന്നിട്ട് എങ്ങനെ എന്താ പരിപാടി
എന്താ ഞാനിവടെ ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചിങ്ങെനെ ഇവിടങ്ങനെ വെറുതെിടക്കാണ് ഇപ്പൊ
ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊ ഇപ്പോ ഇത്ര പെട്ടന്ന്
ഉച്ചക്കത്തെ ഭക്ഷണല്ല രാവിൽക്കത്തെ ഭക്ഷണം ഇപ്പം കഴിച്ചിട്ടൊള്ളൂ.
അത് ശരി മക്കളൊക്കെ? അല്ലേ ട്രെയിനിനാണ്.
ഏ അപ്പൊ ഉമ്മാന്റെ. ആ ട്രെയിൻ യാത്ര നല്ല രസാണല്ലോ അല്ലേ
മ്മ് അതെ അതെ കുറെ ദൂരം ഉണ്ടാവണ്ടേ ട്രെയിനിനും ബസ്സിനും ഒക്കെ പോരണം.
മ്മ്മ്മ്
കണ്ണൂരാണ് അപ്പം ഞമ്മള പെര പിന്നെ മലപ്പൊറത്തല്ലേ അപ്പൊ പിന്നെ അവിടുന്ന്- കൊറച്ചുണ്ട്. മ്മ്
നിന്റെ ചെറിയ കുട്ടിണ്ടോ ചെറിയ കുട്ടി കരയുന്ന - കരയുന്ന ഒച്ച
ആണ്ടേ. ഓള് ന്റെ അടുത്ത്ണ്ട് മൂന്ന് വയസായി. ഉം മൂന്ന് വയസായിലെ ഇപ്പോ ഉം ഓള് നടൂലിണ്ട്.
ഏഹ് നല്ലന്ത് ഭക്ഷണൊക്കെ കഴിച്ചിട്ടെറങ്ങിയതാ രാവിലെ
ആഹ് ഞാൻ ഞങ്ങൾ ചായൊക്കെ കുടിച്ച്ട്ടാ എറങ്യെ
ഏഹ് എന്തേനുന്ന് രാവിലെ ഓല് പോര്നോണ്ട് ഇങ്ങള്ങ്ങട്ട് പോര്നോണ്ട് ചായക്കോല് തന്ന
ഞങ്ങൾ രാവിലപ്പം തിന്ന് ദോശ നന്ന രാവിലെ ഉം നന്ന രാവിലെ പോര്നോണ്ട്
ആഹ് അപ്പത്ത്ക്കെന്താ കറി
കറി ചിക്കൻ കറിണ്ടായിന്നൊ ഉം ങ്ങളോടെ ണ്ടാക്കൂലേ നീർദോഷ
ആ ഞങ്ങളെവടെയ്നപ്പം ന്നാ പറയ ദോശ ന്ന് പറിണത് നമ്മളെവടെ ഉയിന്ന് ദോശ
ആഹ് ആഹ് ഇവടെം അപ്പം തന്നെ പറയാ ഏ നീർദോശ അങ്ങനെ ഇവടെ കലക്കിച്ചുട്ടപ്പം അല്ലെ അപ്പും പറിയും ദോശ ള്ള ദോഷ റിം അല്ലെങ്കി വടെ സാധാ പൊതുവേ അപ്പംന്നാ പറയല്
ആഹ് ആഹ്
മ്മ് അതാവുമ്പോ പിന്നെ എളുപ്പാണല്ലോ വേഗം ചുടും ചെയ്യാ
പൊട്യണ്ട് കല്ക്കാ അയ്ക്ക് വള്ളം പാരാ ആണ്ട് ചുട്ടാ മതി ചപ്പാത്തിം പത്തിരിം അതൊക്കേയണ് ബുദ്ധിമുട്ട് ഉം തേക്ക് പിന്നെ എന്ത് കറിയായാലും കോയപ്പല്ലല്ലോ
ആഹ് അത് ചൂടെ ചൂടോട്ക്കനെ തിന്നാണെങ്കി
ആ ചൂടോട്ക്കെ ഞ്പ്പൊ കറില്ലെങ്കിലും കൊയപ്പല്ല അല്ലെ ആ തീമന്ന് വാങ്ങ്യ ണ്ട് നേരെ ചൂടോട്ക്കാണ്ട് കഴിച്ചാ മതി.
ഉം ഇന്നട്ട് എന്തെങ്ങളെ. ഞങ്ങള് ഇഞ് ബടെ എറങ്ങീട്ട് ഒന്നും കൂടി ട്രെയിനേറണം. ഷൊർണൂരെറങ്ങിട്ട് നേരിട്ട് ല്ലാത്തോണ്ട്. പിന്നെ ആ പിന്നേ ബടെ പട്ടിക്കാട് എർങ്ങണം.
ആഹ് അപ്പഞ്ഞെപ്പള വീട്ട്ക്കെത്ത ഉച്ച ഭക്ഷണത്തിനെ ന്താ കാട്ടാ.
ഉച്ച ഭക്ഷണം മൂന്ന് മണ്യോക്കാവുമ്പോത്തിനെത്തേക്കാരം.
ആഹ് അപ്പ വീട്ടിലെത്ത്യ ഞ് ഉച്ച ഭക്ഷണം ണ്ടാക്കാനോ
അല്ല അവ്ടെ വേറെ ആൾക്കാര്ണ്ടവ്ടെ ഇമ്മമ്മക്കെണ്ടല്ലോ ആഹ് ണ്ടാക്ക്യക്കും അഹ് നല്ല വൈക ണെങ്കി വട്ന്ന് കഴിച്ചിട്ട് പോകും അല്ലെങ്കി പിന്നെ അവ്ടെത്തീട്ട്. ഉം. എന്താ ചെറി ചെറി കടിളൊക്കെ വാങ്ങിതിന്നും ങ്ങനെ ഇരിക്കല്ലേ? ഒരുതേക്കാരം ന്നട്ടെന്താ ങ്ങളെന്തണ്ടാക്ക.
ഞങ്ങള് എന്താ ണ്ടാക്ക്ണ് പ്പള് ആലോയ്ച്ച് നിക്ക്ണൊള്ളൂ. വടെന്ന് ര
ആഹ്
രാവിലെ ചപ്പാത്തിം പിന്നെ ഗ്രീൻ പീസിന്റെ കറിം. പട്ടാണിക്കടല കറി ഉം ഞാൻ ന്റെ വീട്ടിലായോണ്ട് ഞാനിപ്പ നീച്ച് ചായ കുട്ച്ച്ണൊള്ളൂ.
ആഹ് അതോണ്ട് പിന്നെ ഒന്നു അറിയണ്ട
ആഹ് നമ്മളെ വീട്ടിലായ പിന്നെ നമ്മക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ നമ്മളെ ഇമ്മചാളെന്നെ ഇണ്ടാക്കോല്ലോ.
ആഹ്
പിന്നെ ഞ് ഉച്ചക്കക്ക് മ്മച്ചി ഇങ്ങെ ഉച്ചകക്ക്മ്മച്ചി തൊടങ്ങീട്ടില്ല മ്മച്ചിക്ക് ഇന്ന് വടെ എട്ത്തോര് മരണം ണ്ടായിനി. അപ്പം മ്മച്ചി പ്പ അയിന് പോയി പ്പോ വന്നിട്ടൊള്ളൂ.
ആ അയ്ശരി
അപ്പ ഞ് മ്മച്ചിങ്ങനെ കഴിഞ്ഞിങ്ങനെ തൊടങ്ങണം.
ആഹ് പിന്നൊരിക്കും തൊടങ്ങുണൊള്ളൂ ലെ ണ്ടാവ.
തൊടക്കണം മച്ചിക്ക് പിന്നെ വേഗം ണ്ട വേഗം മ്മച്യാക്കിക്കോളും
ആഹ് ആഹ് മക്കളൊക്കെ
മക്കളെ ഞാന് പറഞ്ഞില്ലേ ഞാൻ എന്റെ വീട്ട് ല്ലാണ് അപ്പൊ ഓല് മക്കള അവിടെ ആക്കിപ്പോന്ന്ക്കാണോ
ആഹ്.
കെട്ടിച്ച പെരേല്
ആഹ് ആഹ് ഓലൊറ്റക്ക് നിക്കോക്കാരല്ലെ?
ആഹ് ഓല്ക്ക് പിന്നെ അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല ഓല്ക്ക് അവിടേണ് ഇഷ്ടം.
ആഹ് ആഹ് അതോണ്ട് പിന്നെല്ല
ച്ചോ ട്രൈയനില് പോന്നിട്ട്
ഇല്ലല്ല വല്യ കൊഴപ്പൊന്നുല്ല.
ആഹ്.
ഉം ട്രൈനാപോണ്ട നല്ല സുഗം ആഹ് നല്ല രസാണ്. ഉള്ളേരി കൂടൊക്കെ ആവോണ്ട് ആണ്ട് സ്ഥലൊക്കോ ഒണ്ടോ ‍
ഇങ്ങളപ്പോ ബുക്കീത് ബുക്കീത് പോരലാ
അല്ലല്ല അല്ല ബുക്കീതിട്ടില്ല ഇനി ബുക്കീത്ടതവാ എത്തീലങ്കിലോ കരീതിടെയ്. അപ്പോ അങ്ങനെ ബുക്‌ചയത്തിലാ ഇവടന്ന്ട്ട് ബുക്‌ചയത് അഥവാ കിട്ടീട് ഇല്ലക്കിലേ അത്ണ്ടാവൂല്ലേ അപ്പൊ അങ്ങള് ബസ് ബസ്സിനാവോണ്ട് ബസിന് വന്നിട്ട് വാണ്ടേ അപ്പോങ്ങള് ഇവടെ തീട്ട് അങ്ങനെ എടു
ആഹ് അവിടെ ഏ
ഉം ഇനി അവിടന്ന് രണ്ട മണിക്കൊള്ളൂ അപ്പൊ
ആഹ് ആഹ് അആഹ് നാർത്തെ എത്തീട്ടും കാര്യല്ല ല്ലേ
ഉം
അങ്ങനെ എ ഉമ്മറൊക്കെ പോ പറയാൻ പോവാൻ വേണ്ടി അടിച്ചു പൊളിച്ച് അവിടെ കുറേ ദിവസ രണ്ടൂസം നിന്നുകുല്ലെ
ആഹ് രണ്ട് ദിവസം നിന്നുട്ടൊള്ളു
രണ്ടുസം നല്ല രസേക്രല്ലെ എല്ലാരിം കണ്ട് ഉം
ക്കും തിരക്കായി വേ പോന്ന് മാമന് വന്നു ഉമ്മച്ചി ഒമ്പത്തിയതി പോവും
ഒമ്ബന്തിയോ ആഹ് മറ്റേ ഗ്രൂപ്പിലേക്കാരല്ലേ പോണത്
ആ ഗ്രൂപ്പില്
ആഹ് ഒരു മാസത്തിനോ അതോ പതിനഞ്ചൂസത്തിനോ ആഹ് ഇമ്മച്ചിക്കാവടെ പോയാ കുടുംബക്കാരാരേങ്കിലും ഇണ്ടോ അടുത്ത് ആര ഇമ്മച്ചിന്റൊപ്പം പോണത്.
ഉപ്പിം ഇമ്മിയുംമാട പോണത്‌
ഏ ഉപ്പിം ഉമ്മച്ചിയുയാ പോണത്
ആഹ് അപ്പൊ പിന്നെ തോണായല്ലോ നമ്മുക്കും പേടിച്ചാനില്ല ഓല് കുറച്ചു കഴിഞ്ഞിട്ട് തിന്നും
ആഹ് അതെ അതെ അതെ അതെ ആഹ അപ്പോ ഓല് ഒമ്പാംതി പോവുല്ലേ ഉം ഏഹ് സ
എപ്പയാണ് അവിടെ എത്തെണ്ടേ പറഞ്ഞോ. ഇവിടുന്ന് ഫുഡ ഒക്കെ കഴിച്ചോണ്ട് അങ്ങനെ സുഖാവാ അല്ലെങ്കിൽ പിന്നെ ഫുഡ് രാവിലെ ഒന്നുംണ്ടാവുല്ല
ആഹ് അതന്നെതെ ചെലോൽക്കാണ് നാ രാവിലെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഹ
പോണ്ട തെരക്കും അപ്പൊ വല്ലാതെ കഴിക്കാനും പറ്റൂല. തിപ്പോ രാവിലെ ചായുടിച് പോയാലും അവടന്ന് ഫുഡയിച്ച് അങ്ങനെ കയറിയാ മതി. ചെലപ്പോ പോണം. ഉറപ്പില്ല വണ്ടി രണ്ടാളുംമ്പാടെ പോണോണ്ടേ
ഓൽക്കന്നെ കൊറെ സാനം ഇണ്ടാവലെല്ലേ കൊണ്ടാവാന്.
ഉം ഉം
ആഹ് ആഹ് അപ്പോ ഒരങ്ങനെ പോയി വരട്ടെ
അല്ലാ ഉം
എന്നല് പിന്നെ ഓല് പോയായി. അ
അല്ല ഞാൻ കെട്ടിച്ച വീട്ടത്തെ മ്മ മ്മറ്റാ പോണേ
ഏഹ് കെട്ടിച്ചു വിട്ടിത്തെമ്മേ പോണത്.
അവിടെ തന്നെ എലാച്ചനും എളേച്ചി കൊണ്ടല്ലോ ആഹ് ചെല്പം നിക്കും ചെ പോകും ന്റെ ആങ്ങളോക്കെ വന്ന്ക്ക്ണു ഓനും പോവാനായി. അടുത്ത മാസം ഈ മാസം പോകും.
എന്റെപ്പ ങ്ങള് ആരൊക്കെയാണ് അപ്പൊ പോയത്. മ്മാന്റെ വീട്ടക്ക് ആരൊക്കെയ പോ
ഞാനും ഉമ്മയും മാത്രേള്ളൂ പിന്നെ മോളും. ഞങ്ങള് മൂന്നാളും തന്നെയുള്ളു. ആഹ് ൻസിലായി ഇല്ലല്ല ഓൽക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടെ.
ആഹ് എളച്ചിക്ക് പോരാൻ പറ്റിണ്ടാവില അല്ലേ ഏഹ് ഇമ്മടെ മ്മ ഉറങ്ങി ന്നിട്ട് ട്രെയിനില്.
ഇല്ല ഇല്ല ഇവിടെണ്ട്
ഏഹ് മോളച്ചനും കേക്കാല്ല മോളെന്താ തീ വണ്ടി യാത്ര ആസ്വദിക്ക
അങ്ങനെ അ ചന്ന് കൊത്തിടുക്ക
ഏഹ് ഇങ്ങനെ പോയാ ഓൾക്കില്ലേ ഭക്ഷണക്കെ റെഡിയാവോ
ആഹ് ആഹ് ഞങ്ങള് മറ്റേ ബന്നും ക്രീം ബൻ അങ്ങനത്തൊക്കെ വാങ്ങിപ്പോകും. അതാമ്പോ പിന്നെ മ കൊറച്ച തിന്നാണ്ടാവല്ലോ ഓൾക് ഇഷ്ടണേനും. ആഹ് ക്രീമാവുമ്പോ കുട്ടിയക്ക് പിന്നെ ഒന്നും കൂടി ഇഷ്ടാവല്ലോ. പിന്നെ ചായയും ഒരു കടിയൊക്കെ എടുത്ത് പേന്ന്ക്ക്ണ് ഓള് തിന്നിട്ട് ഇണ്ടായില്ല രാവിലെ അപ്പൊ അങ്ങനെ ഉം ഇവിടുത്തെ ട്രെയിനിലാവുമ്പോ അയിന്റെരു സുഖണ്ടാവും.
ആഹ് നമുക്ക് കുത്തി കുൽക്കൊന്നും ഉണ്ടാവി ല്ലല്ലോ
ആഹ് അതെ ബസ് ആമ്പോ ഒരു പെറുതി ഇടല്ലേക്കറോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ
ആഹ് ബസ്സായാല് നല്ല സുഖന്നും ഉണ്ടാവുല്ല യാത്ര ട്രെയിനിലമ്പോ നമുക്ക് യാത്ര ചെയ്ത ക്ഷീണം തന്നെ ഉണ്ടാവൂല.
അതന്നെ ഇവ് വ എന്തെക്കെ എന്തൊണ്ടങ്കിലും എല്ലാരും തിന്നുണ്ടാവും അപ്പൊ എന്തെക്കും വല്ല സീന്ണ്ടാവില്ല ഇത്പ്പോ
ആഹ് ട്രെയിനിന്ന് തന്നെ ഇപ്പൊ കൊറെ സാനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുവല്ലോ.
ആഹ് അതെ
ഉം ട്രെയിൻന്റെ ഉള്ള് കൂടി ന്നെ ഓരോ ആൾക്കാരും ഇങ്ങനെ നടന്ന കണ്ത് ത് വാണോ വാണോ നടോ ട്രെയിന്റുള്ളികുടെന്നെ ആൾക്കരെ ഏത് വേണോ
ആഹ് ന്നെ പൈസങ്ങനെ പിടിച്ച് കുത്തിരുന്നാ മതി
ആഹ് അതന്നെ ആഹ് നന്റെപ്പൊന്ന് ഉച്ചാവൂല്ലേ എത്താന്
ആ അതോച്ച അവിടെ ഏകദേശം എ ത്താനായി രണ്ട് മൂന്ന് സ്റ്റെപ്പും കൂടി കയ് എരൂര് കഴിഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞാ നല്ല രസ്സൊല്ല യാ ത്രായോണ്ട് ബോറടീം കാര്യങ്ങളൊന്നുല്ല.
ആ ചൂടു ഇല്ലല്ലോ
ഇല്ലല്ല അവ്ടെ മഴയൊണ്ടോ?
ഇവിടെപ്പ മഴയൊന്നുല്ല അവിടെണ്ടൊപ്പൊ
ആ ഇബടെ നല്ല മയെ
ഏ മഴ പെയ്ത് ട്രെയിൻ യാത്ര നല്ല രസാ ലെ ആ ഏ എൻ ഇങ്ങള് മഴെ പെയ്ത് യാത്രെയ്തോണ്ട റെയ്ഞ്ച് വ റേഞ്ച് ഇല്ലെവ്ടെ ചെല വാത്ത്ന്ന് മുറിഞ്ഞ് മുറിഞ്ഞാ കേക്കണത്
ആഹ്